ഹലോ
ആ പറയു
ഹലോ കേൾക്ക് ണി ല്ല്യേ
കേൾക്കണ ണ്ട് കേൾക്കണില്ല്യേ
കേൾ ആഹ കേൾക്കണ്ട് പറ എന്തൊക്കെ
നല്ല വർത്താനം ങ്ങളെ വർത്താനം എന്തൊക്കെ
ആഹ
സുഖല്ലേ കേൾക്കണില്ല്യേ ഇ ങ്ങക്ക്
ആഹ് എനിക്ക് കേൾക്കണ്ട് അ നക്ക് കേൾക്കണില്ല്യേ
ആ ഇ പ്പൊ കേൾക്കണ്ട് ഉ ഫുഡ് ക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു മക്കൾസ് ഉ റങ്ങി കിടക്കാള്ളത് കുറച്ച് കഴിഞ്ഞാൽ കിടക്കും എന്താന്ന്‌ ചോദിച്ചാല് മീൻകറി
ഉ ഉം
മീൻകറിയും വെറ് ഞ്ചോറും ഉപ്പേരി യിട്ടൊന്നുല്ല
ആഹ
അങ്ങനെ വരന്നെ
മീൻകറിയ ഇങ്ങൾ വെച്ചതാ
ആഹ് ഞാൻ വെച്ചന്നെ
ഉം ഉം
താൻ ഫുഡഴിച്ചതാ
വെയ്ച്ചെ
ഏ
കിടക്കാനിക്കാ
യോ
ടൈമാവുണു
ക്കണ്ടോ
ഏയ് ഇക്ക്
ഇക്കണ്ടോ നാട്ടില്
ഇല്ല ഇവടല്ല
ഉം ഇന്നാ പിന്നെ പന്ത്രണ്ട് മണിക്കൊകെ നോക്ക് ക്യാ മത്യനല്ലോ ഞാൻ പിന്നെ വെറുത്
ഉം ആഹ് ഞാനത് ഇൻക്ക് ചെറിയ കുട്ടിണ്ടേ അവള് പെട്ട ന്നെണീക്കോലോ വിചാരിച്ചിട്ടാരുന്ന് ഉം ഒണ ഒണരൊയ് ഉം പിന്നെന്തൊക്കെ
പിന്നെ എന്താ ഇങ്ങനെ പോണ് മഴ ഉണ്ടോടെ
ജോലി എന്തേലും നോക്ക്ണ്ടോ പഠിക്ക്ണ് ണ്ടോ
എന്താ പറയാ എനിക്കയു പഠിക്ക്ണുല്ല എഷ് യ്യ ഏഎ ഒന്നുല്ല്യ
ഉം കുട്ടികളെ
ഫുഡ് അഴ്ച്ച് ഉം ചോറിന് എന്തായിരുന്നു
ചോറിന് ഇന്ന് ചക്ക കൂട്ടാന് മീൻകറി പിന്നെ പയറുപ്പേരി ഉം പിന്നെ എന്തൊക്കെ
ചക്കക്കൂട്ടാൻ രാവിലെ ഇണ്ടാക്കിയതാ
ആഹ്
ഉം
ഇപ്പ ചക്കട സീസണല്ലേ ഉം ഏഹ് ഇങ്ങള അവിടത്തെക്കെ കഴിഞ്ഞോ അത് ശരി ഇവിടെ ഏകദേശംക്കെ തീരാനായി ഉം ഉം
പഴഞ്ചക്കെയാണ് കൂടുതല് ഉള്ളത്
ആഹ് ഇവിടെ വരിക്കച്ചക്കെന്നെ
ഉം പഴഞ്ചക്കേണ് പഴഞ്ചക്കന്റെ പ്ലാവ് കൂടുതലായിട്ടുള്ളത്
ആഹ്
ഒക്കൊന്നുല്ല പിന്നെ എവിടെന്തെങ്കിലും ആരെങ്കിലൊക്കെ തന്നെങ്കി കിട്ടിയെങ്കി ആയി
അ ആഹ് പക്ഷെ ചക്ക സീസണില് എ അ ഞാന് ഒറ്റക്കൊന്നല്ല ഞങ്ങള് കൂട്ട് കുടുംബ
ഏഹ്
ഉം ഉം
അത് പിന്നെ ആ ചക്കന്റെ സീസണാ ചക്കന്റെ സീസണാടോ ഉം
അങ്ങനൊക്കെ പൊ
ഉം
കൊണും ഹസ്ബന്റ് ജോലി
ഹസ്ബൻ് അവിടെ മാർ ഉം കട
ആഹ കച്ചോടല്ലേ
പലചരക്ക് കടെ
ആഹ് ശരി പിന്നെന്തക്കെയ സുഖം തന്നെല്ലേ ന്റെ ഹസ്ബന്ഡ് ഇപ്പൊ ഗൾഫിലാണ് ദുബായിലാണ്. ഉം ഇപ്പോ അവിടൊര് മൊബൈല് കടയാ
തൻ തനിക്ക് ഈയൊരു കുട്ടിയന്നൊള്ളൂ?
ആഹ് എനിക്കൊരു കുട്ടിയന്നെള്ളു അത് ചെറ്താണേ അതാണല്ലൊ ഭയങ്കര കര രാത്രി പിന്നെ തൊയ്ല്ണ്ടാവൂല ഒരു വയസയ്ഞ്ഞിട്ടൊള്ളു ഒരു വയസ്സയ്ഞ്ഞിട്ടൊള്ളു ഉം അപ്പ രാത്രി പാലുടിക്കാനൊക്കെണീക്കോണ്ട്
ഏ ആഹ് ശരിയാ
ഒറക്കൊക്കെ കററ്റ് കിട്ടൂല ഹ്ഹും അയ് ശരിയ ഉം
ഞാൻ പിന്നെ പന്ത്രണ്ട് മണി വരേ ലൈൻലുണ്ടാവും. അതൊണ്ടാ ഞാൻ കൊറച്ച് കൈഞ്ഞിട്ട്ന്ന് പറഞ്ഞതന്നോട്
ആ ആ ഹാ അങ്ങനെയാണല്ലേ
ഉം പിന്നെ വേറെന്തെങ്ങള് കൂട്ട്കുടുമ്പാതോ ഉമ്മി ഉപ്പെക്കെണ്ടോ? ഒറ്റക്കാല്ലേ ആഹ് ആഹ്
ആരൂല്ല ഞാനു രണ്ട് മക്കൾസും അടുത്തൊക്കെ വീട്ണ്ട് കൊറെ ഇവിടെക്ക്ന്ന് മഴയെ കൊറവാ ഇന്ന് ന്നല്ല ഇന്നലെക്കെ നല്ല മഴായിര്ന്നു ഏഹ് ഇടുക്ക്ന്ന് ചെറിയൊരു ചാറ്റൽ മഴ മാത്രെള്ളായിരുന്നു
ആഹ് ആഹ് ഞങ്ങളബിടെ കാറ്റൊക്കടിച്ചിട്ട് ഭയങ്കര ഇതായി.
ഉം ഇവിടെക്കെ ഈ ഭാ ക്കെ നല്ല വെള്ളം നല്ല പാടത്തിന്റെ വക്കനായിട്ടാ നല്ല വെള്ളംന്നുണ്ടാല്ണ്ട് റോഡും പാടും ഒക്കെ ഒന്നാവലിണ്ട് പക്ഷേ ഈ പ്രാവശ്യാന്നു വന്നില്ല്യ മഴ തീരെ കിട്ടീട്ടില്ല.
ആഹ് വല്ല അലേർട്ടൊക്കെണ്ടെങ്കി ഒന്ന് മാറി നിക്കേക്കാരം.
ഉം ഉം ഒന്നും തീരെ മഴ വന്നിട്ടെന്നെ ഇല്ല
പോണ കുട്ട്യാണോ?
ആ ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്കണ ഒന്ന് ന്ക്ക് പത്തില് പഠിക്കണേ
ആഹ് ആഹ് ഓ എസ് എക് സി ആണല്ലേ ആഹ്
പ്ലസ് വണ്ണ
ആ ആഹ് ശരി
ചേർത്തിട്ടിണ് തൊറക്കാനാവണല്ലെള്ളോ
ആഹ് ആഹ് ഏത്ഷയ കിട്ടിക്ക്ണ്
കോമെഴ്‌സ്
ആഹ് വീൽഡ്ല്ലേ
പിന്നെ ഉം ആൺകുട്ടി
ഉം
പിന്നെ ന്തൊക്കെ ഉമ്മീപ്പെവിടെയാന്നോ..?
ആ അതന്നെ
ആഹ് ഇവിടെണ്ടേ
ഉം ഹസ്ബൻഡ് അപ്പവിടെ ആ ഹസ്ബൻഡ് ഗൾഫിലാണല്ലോ
ആഹ്
ഒരുപാട് പേരെ വിളിയാവുമ്പളെ ആർട്ത എന്തൊക്കെയാന്നൊന്നും തിരിച്ചങ്ങട്ട് കിട്ടൂല്ല.
ആഹ് അഹ്
ഓരോരുത്തര് അവനന്റെ വിഷയങ്ങൾ അങ്ങനെ പറയുമ്പളേ
അത് ശരിയാ, യെമ്മളിപ്പോ പലേ കോളിലാവുമ്പോമ്മക്ക്
ആഹ് ഇന്നതാ ഇന്നതാ പറയണതൊന്നും മനസ്സിലാവൂലങ്ങട്ട്‌.
ആഹ്
ഇത് ഇന്നാള് ഇന്നതാണോ പറഞ്ഞതെന്നൊന്നും
ആഹ്, ങ്ങളെങ്ങനെ ഭയങ്കര ഷെഫ് ഒക്കെയാണോ?
ആ കൊഴപ്പില്ല അത്യാവശ്യം ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടങ്ങിനെയെ
അങ്ങനെ കാച്വല്ലേ ഉം ഉഉം
ആദ്യക്കെ ഇക്ക് നല്ല ഇഷ്ടായിരുന്നു ഓരോന്നുണ്ടാക്കണത് ഇപ്പം ഭയങ്കര മടിയായിന്
ഉം
ഇപ്പ ഞാൻ പറയാ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇന്റെ ര രസണ്ടാവില്ല നിങ്ങളാരെങ്കിലും ഉണ്ടാക്കിക്കോ മെല്ലെ മാറി കൊടുക്കും
ഉം കേക്കൊക്കെ ഒണ്ടാക്ക്വോ?
ആ കേക്കുണ്ടാക്കും.
ഉം
കേക്കൊക്കെ ഉണ്ടാക്കും എന്റെ മക്കൾ ഏ എന്റെ മ മക്കളെ ഭബർത്ഡേക്കെ വരുമ്പളേ അവർക്കുള്ളത് ഞാൻതന്നെ ഇണ്ടാക്കിക്കാണ്ട്
ആ ഞാനിപ്പോ വീട്ടില് ഉണ്ടാക്കാറുണ്ട് കേക്കൊക്കേ.
ഉം ആ അതിന്റെ എല്ലാ സാധനങ്ങളും നമ്മടടുത്തുണ്ടായാലേ
എന്റെ മേമ ഈ ബിസിനസ്‌ ഇണ്ട് ആ.
ആ
ഉം
ക്ഷെ പഠിച്ചാ നല്ല ഒരു സുഖള്ള ഏർപ്പാടാണ്, പക്ഷെ നമുക്ക് ഓർഡർ ഉം ഓർഡർ
ഓർഡർ കിട്ടണം എന്നാ സുഖാണ്. ബർത്ത്ഡേ ഓർഡറൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പല്ലാടത്തും കേക്കിന്റെ ഒക്കെയാണല്ലോ വരുന്നത്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മള് കേക്ക് ഉണ്ടാ വലോ
ആ കേക്കിന്റോപ്ഷൻണ്ട്.
ഉം
പിന്നങ്ങനെ ഉണ്ടാക്കും സാധാ നമ്മുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആ മാർബിള് കേക്കില്ലേ
ആ ആ കേക്കില്ലേ? ഉം അടിപൊളിയാണ്.
കുട്ട്യാൾക്ക് സ്കൂൾ ആ സ്കൂൾ വിട്ടു വരു
ഉം ആ കൊടുക്കാൻ വേണ്ടിട്ടില്ലേ? ഉം മറ്റേനാണെ ക്രീം എപ്പളും ആവശ്യാണ് ക്രീമിനൊക്കെ നല്
ആ അത് ചെലപ്പുണ്ടാക്കി വെച്ചും കാണ്ടേ രണ്ടു ദിവസൊക്കെ ആക്കും. വൈന്നേരം വെരുമ്പം കഴിക്കാൻ വേണ്ടി ആ ഫ്രിഡിജി വെക്കും അങ്ങനെ ഫ്രിഡിജി വെച്ച് കഴിച്ച മ്പം നല്ല ടേസ്റ്റാണ്.
ആ ടേസ്റ്റാണ്. ഈ കുഞ്ഞു കുട്ടികളൊക്കെണ്ടെങ്കി, ഉം കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുവേം ചെയ്യും.
ഉം ശരിയാ നല്ലതാ ഓരോർ ത്തർകോരോ രസം. വേറെക്കെന്താ ഇവടെക്കെ നല്ലത്. അങ്ങനെ പോണ്
ആഹ്
താൻ കിടക്കണമെങ്കിൽ കൊറേ നേരാ വൊക്കാരം ലെ
ആഹ് കൊറച്ചേരൊക്കെ പിടിക്കും
ഉം അല്ല വീട്ടില് ഇമ്മീം ഇപ്പീ മാത്രേന്നെള്ളൂ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ?
ആഹ് ഒരു മറ്റേ മൂത്തശ്ശനും മൂത്തശ്ശിണ്ട്.
വേറെ പോയിട്ടൊന്നുല്ല
ഇല്ലേ വേറെ പോയിട്ടില്ല
ഉം അവർക്ക് കുട്ട്യളോ
അവർക്കൊരു മോൾണ്ട്
ഉം പഠിക്കാണോ അതോ ചെറിയ കുട്ടിയോ?
ചെറിയ കുട്ടിയാ രണ്ട് വയസ്സ്
അപ്പ ങ്ങളെ രണ്ടാളേം കല്യാണം കഴ്ഞ്ഞേ ഒരേ ടൈമിലാ
അല്ല കൊറച്ച് ഗ്യാപ്പ്ട്ടിട്ട്ണ് ഉം പിന്നെ ഒരു സിസ്റ്റർണ്ട്
കല്യാണം കഴിഞ്ഞതാ
ആഹ്
ഏഹ്
ഉം
അപ്പ ഈ മൂന്നാൾക്കാരെന്നെള്ളൂ
ഇ മൂന്നാളന്നെള്ളൂ
ഏഹ് പാടത്തിന്റക്കോടായിട്ട വീട്?
പാടം ആ ഏക ക്ഷെ രണ്ട് ന്താ എന്താ സ്റ്റോപ്പ് അപ്പറാണ് പാടം
ഇവിടെ ഞങ്ങളെ വീട് പറയണതിപ്പോ ഒരു വലിയൊരു കൊളണ്ട് അതിന്റെ തൊട്ടായിട്ടാണ് വര്ന്നെ. മഴക്കായ പേടിയാണെ ഈ പ്രളയൊക്കെ ണ്ടാക്ണതല്ലേ
ആഹ് ശര്യാ ഞങ്ങൾത് വടൊരു മലപ്രദേശം ആ മല പ്രദേശം പാടും ഒക്കെപാടെ മിക്സഡായി ഞങ്ങളയ്ന്റെ സെൻന്ററിലാണ് കട്ക്കണേ
ആണോ ഉം
ത്തിൻ്റെ തലക്കലും കൊർചൊരു രണ്ട് സ്റ്റോപ്പ് കയ്ഞ്ഞാപ്പോർത്തേക്ക് മല നല്ല മലകളാക്ക ദയങ്കര തൺപ്പാ തണുപ്പാന്ന് പറയാണ്ടോ രാത്രിയൊന്നും ഫാനിന്റെന്നും ഒരു ആവശ്യുല്ല
ആഹ് ന്റെ മോൾക്കാണെ പ്പൊ പനിയാണ് ഉം അ മാറ്റേ ഡോ റെ കാണിച്ചേ മര്ന്നൊക്കെ കിട്ടിട്ട്
ഏഹ്
ഉം അവ്ടാര്ക്കും അസുഖല്ലല്ലോ?
ഏ എ പ്രശ്നങ്ങളൊന്നുല്ല ണ്ടായിരുന്നു മോന് കൊറച്ചിസം മുമ്പ് പനിച്ചിരുന്നു
പ്രായംആയിട്ടന്നെ
ഉമ്മ ഏഹ് ആഹ് മ്മാക്ക് എന്താ മൂത്രത്തിലെ ന്തോരു കല്ല്ണ്ടായിക്കാണ്ട് കിഡ്‌നിക്കെ കല്ല്ണ്ടായികാണ്ട് അയ്നോ ഓപ്പറേഷൻ ചെയ്ത് അയിലെന്തോ ഡോക്ടർമാരെന്തൊക്കോ പ്രശ്നാന്ന് പറഞ്കാണ്ട് ഒരാട്തന്ന് ന്തോ പറ്റിയാ
ആഹ്
അങ്ങനെക്കായി മരിച്ച് അയ്ന്റെ ഡിപ്രഷൻ കാരണം. വാപ്പിം പോയി ഉം ഉം
അങ്ങനയാണല്ലേ
നമ്മന്ന ശരി
ഉം
എന്താ ചെയ്യാ ഓരോതർക് ഓരോത് ആ എനിക്ക് മൂന്നു നത്തൂന്മാരുണ്ട്
ആഹ് ഒറ്റ കുട്ടിയങ്ങളമ ഹസ്ബൻഡ് ഒറ്റ ആൺകുട്ടിയ
ഏഹ് അഞ്ചാള്ണ്ട്
ആണോ ആഹ് ഓരോ വീടൊക്കെ ങ്ങളടുത്തന്നെ
ആഹ് തൊട്ടടുത്തന്നെ ഇവിടന്നെ അടുത്തന്നെ എല്ലാരും എടുക്കത്ത ഇപ്പൊ ഈ സംസാരികണന്നെ അടീത്ത വിട്ടര് കേക്വ അപ്പർത് കേക്
അത്ര എര്ത്താണല്ലേ
ആഹ്
ആഹ് അത് ശരി
അടുത്തടുത്തായിട്ടാ
അഹ്
എന്നാല് പിന്നെന്താ വേറോന്നുല്ലല്ലോ
ഇല്ല വേറെ കൊഴ്പ്പൊന്നുല്ലേ
ആഹ് ന്ന ഓക്കെ
ആഹ് ഓക്കെ ഓക്കെ